എഹ് ഹലോ ആ സുഖാണ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം ഫുഡൊക്കെ കഴിച്ചോ
ആ ചോറ് കഴിച്ച് എന്താണ് കാലാവസ്ഥ ചോറ്റക്ക്‌പ്പം ഇന്ന് മീന്ണ്ട് മീൻ കറിയാണ് മീൻ പൊരിച്ചതുണ്ട് പപ്പടം പൊരി ച്ചതുണ്ട് ഉപ്പേരി ഉണ്ട് ചമ്മന്തി ഉണ്ട് അവിടെ എന്തേല്ലാം കറി
ഏഹ്
അവിടെന്തെല്ലാം കറി
ഇന്ന് ഞാൻ ഉണ്ടാക്കിയില്ല ഇന്ന് കല്യാണം ഇണ്ടായിനിം അപ്പൊ എല്ലാരും ആണ്ട് പോയി
ആ അതെയലോ എ എങ്ങനെയുണ്ട് കാലാവസ്ഥ ഒക്കെ ഏണ്ട്
കാലാവസ്ഥ ഇന്ന് മഴയാണ് ഏഹ് ഇന്ന് മഴല്ലന്ന് വെയിലാണ് ഇന്നലെന
വെയിലാണ് ഇന്നലെ അതേപോലെ തന്നെ നല്ല ഉടുക്കത്ത മഴ ആയിരുന്നു പുറത്തോട്ടക്കെ അങ്ങട്ട് പോവാൻ വെയ്യ ആഹ് നല്ല രസാണ് മഴ കാണാനെന്നെ
ആ അമ്മള്ങ്ങനെ സ്കൂക്കോയതൊക്കെങ്ങനെ ഓർമ്മ വരും
ഓർമ്മണ്ടാവും ഹാ മഴക്കാലത്ത് സ്കൂള് പോണെ അതൊരു പ്ര ത്യേക തേനില്ലോ ആഹ് അഹ് ആഹ്
ക്കെ പിന്നോട്ട്
മുന്നോ പിന്നോട്ട് കൊണ്ടു പോവും ഉം ഇഷ്ടായിരുന്നോ മഴക്കാലത്ത് സ്കൂള് പോണതൊക്കെ
ഓഹ് സ്കൂളിൽ പോണൊക്കെ ഇഷ്ടായിരുന്നു അന്നന്നും വ വണ്ടീലല്ലല്ലോ അന്നന്നും വണ്ടില്ലല്ലോ സ്കൂക്ക് നടന്ന് പോലെല്ലേ
അതാണ് രസം മഴക്കാലത്തൊക്കെ നടന്ന് പോണതാ രസം സ്
ആഹ് ഞാൻ ഇപ്പൊ കുട്ട്യാളോട് ഇങ്ങനെ പറിം ഇങ്ങക്കൊന്നും മയൊന്നും ആസ്വദിക്കാള്ള യോഗല്ല റിം
ആഹ് ആഹ് എത്രയോ മഴ കൊണ്ട് പോയിട്ടുണ്ട് കൊടണ്ടായിട്ടും ഞാനൊ ക്കൊ കൊടക്കെ പൂട്ടീട്ട് പോയിട്ട് ടീച്ചറോടൊക്കെ എത്ര ഏഹ് ചീത്തകി ട്ട്ണ്ട് അറിയോ ക്ലാസില് ഏഹ് ക്ലാ ഏഹ് ഏഹ് ആഹ് കൊട നൻഞ് കഴിഞ്ഞാ പിന്നെ ക്ലാസ്സില് കൊടങ്ങനെ വെക്കണല്ലോ എ നൻഞ കൊടാണല്ലോ അപ്പം കൊട നനക്കാൻ മടിയായിട്ട് മഴ കൊണ്ട് പോയിട്ട്ണ്ട് കൊറേ അങ്ങനെ ദോവസങ്ങളെന്നെ അങ്ങനെ പോയി ട്ട്ണ്ട് കൊടനനക്കാതെന്നെ മയ കൊണ്ടാണ്ട്
പ്പ അങ്ങനെ തന്നെയാ
എന്നിട്ട് ടീച്ചറോടും നല്ല ചീത്ത കേൾക്കും ചെയ്യും അതിനു വേണ്ടീട്ട് കൊടണ്ടായിട്ട് ഇങ്ങള് കൊട എന്താണ് നനക്കാതെ പോന്നല്ലോന്ന് പറഞാണ്ട്
ആഹ് ഇപ്പത്തെ കുട്ട്യാക്കൊന്നും ആ ഒരു സ് ഇതില്ല ഞാൻ ഇവട്ന്ന് ഇങ്ങനെ മക്കളോട് പറിം ഇങ്ങളൊക്കെ ഇങ്ങനെ വൺ
ആഹ് ഇപ്പ എല്ലാരും ബസ്സിലും ഓ ഓട്ടോറിക്ഷയിലും ഒക്കെ പോയിക്കാണ്ട് അത് അതുല്ല ഇപ്പൊ കൊട കൊടക്ക് പകരം തന്നെ ഇപ്പൊ കോട്ട് ഇട്ടാണ്ടാ കുട്ട്യാള് പോണത് നടന്ന്ട്ടാണെങ്കിലും പോകുമ്പോ കോട്ട്ട്ടാണ്ടാ പോണത്
ആഹ് ആഹ് ഞാൻ ഓലോട് ഇങ്ങനെ പറിം ഇങ്ങക്ക് മഴ ആസ്വദിക്കാള്ള കഴിവ് പട് ച്ചോൻ തന്നീല്ലാ ഇങ്ങക്ക് അയ്ന്ള്ള യോഗല്ലാറിം ആഹ് ഇ ഇങ്ങനെ നടന്ന് നടന്ന് സ്കൂക്ക് പോവാ അതൊന്നും പ്പൂ ഇപ്പത്തെ മക്കളോട്
ഇല്ൽ ആഹ് ഓര്ക്ക് മനസ്സിലാവൂല അതിനെ അതിനെ പറ്റി ഓര്ക്ക് മൻ സിലാവൂല്ല നമ്മള് നടന്ന പോയ ആഹ് ത് അവർക്ക് പറഞ്ഞ എത്ര പറഞ്ഞാലും മനസ്സിലാവൂല ഓൽക്ക് പ്പം ആഹ് നടക്ക്ണത് അതന്നെ അതും വെള്ളത്തിലൂടെ കളിച്ച് കാലിട്ട് അതൊക്കെ കളിച്ച് പോകുന്ന തന്നെ ഒരു രസം തന്നെയിരുന്നല്ലോ ആഹ് നനഞ്ഞ് ബുസ്ത ഞാനൊക്കെ ബുസ്തക് എന്ത് ചെയ്യാറിയോ ഏഹ് ഞാനൊക്കെ പുസ്തകം എന്തെയ്യും ന്ന റിഞ്ഞാല് കവറ്ല് ഇട്ടാണ്ട് മടക്കി വെച്ട്ടാണ് ബാഗിൽ വെക്കല് എന്നിട്ടാ കാരണം നമ്മള് നനഞ്ഞാലും പുസ്തകം നനയരുതല്ലോ പിന്നീട് പഠിക്ക പിന്നീടും പഠി ക്കാന് ഞമ്മക്ക് ആ പുസ്തകം വേണല്ലോ നെൻഞ്ഞ് കഴിഞ്ഞാ ടീച്ചറോട് ക്ലാസ് ചീത്തിം കേക്കും ഒക്കെ കേൾക്കുവല്ലോ അപ്പ എന്തെയ്യും കവറ്ല് എന്ത് ചെയ്യും ബു ക്ക്ട്ടാണ്ട് ബേ അത് ബാഗിലിടും അങ്ങനെനി പോയിനത്
ആഹ് ഞമ്മളും അങ്ങനെ തന്നെ പക്ഷെ ഇന്റെ വീ അന്ന് ഇന്റെ വീ ഞാൻ സ്കൂള് പോണ സമയത്ത് ഇന്റെ വീടിന്റെട് ത്തന്നേണ് സ്കൂള്
ഏഹ് ആണോ ഞ ഞ ആഹ് ഞങ്ങക്കൊരു അരമണിക്കൂറോളം നടക്ക ക്കാന്ണ്ട്
ആര് ഇന്റെട് ത്തെന്നേണ് ഒരു പത്ത് പയിനഞ്ചിൻറ്റ് നടന്നാ സ്കൂൾക്കത്തും
ആഹ് ഞങ്ങക്ക് അരം ഉം ഉം ഞങ്ങക്ക് അര മണി കുറെ നടക്കാനുംണ്ട് നടക്കാനുള്ളത് ഭയങ്കര കുത്തനെ കേറ്റുവാണ് എന്നിട്ടൊക്കെയാണ് സ്കൂളെത്ത ആടെത്തുമ്പത്തേന് ഒരു വിധ ആവും ചെയ്യും പക്ഷെ നേരം വൈകിയാലോ ടീ ച്ചറോട് നല്ല കേക്കും ചെയ്യും അടി കിട്ടും ചെയ്യും ഇപ്പത്തെ കുട്ടികൾ ഇപ്പൊന്നും അങ്ങനെ അടീന്ന് പറഞ്ഞ സാധനം കിട്ടണില്ലല്ലോ നമ്മൾക്കൊക്കെ നമ്മളൊക്കെ പഠിച്ച സമയത്ത് എത്രമാതിരി അടിയാ കി ട്ടാ ഇപ്പൊക്കെ ടീച്ചറും കുട്ടികളും ഭയങ്കര ഒരു കൂട്ടുകെട്ടാണ്
അന്നാ അടി കിട്ടണത് ഞമ്മക്ക് ഓർമ്മണ്ട് ഇന്നത്തെ മ ക്കക്ക് അതോണ്ട് ഒന്നും താ ങ്ങാൻ വയ്യല്ലോ ഓലോട് ഒന്ന് ചീത്തറഞ്ഞാ പിന്നെ ഓൽക്ക് അയ്നുള്ള മനസ്സില്ലാ അപ്പോത്തിന് ഭയങ്കര എന്തൊക്കോ ആയി
കടപ്പ് കുടുങ്ങീ
ആഹ് ഡിപ്രഷന് ആയി എന്തൊക്കോ ആയി ടീച്ചർ അടിച്ചു പറഞ്ഞാട്ട് ഞമ്മക്കത് ഇല്ലല്ലോ നമ്മക്ക് അടി ടി കൊണ്ട് നമ്മള് തഴമ്പിച്ചതല്ലേ
അങ്ങനെ നമ്മക്കൊക്കെ എത്ര അടി കിട്ടീണ് അടി കിട്ടാന്നല്ല പൊറത്താക്കാ ഇതൊക്കെ ചെയ്തണ് നമ്മൾ ളൊക്കെ ബെഞ്ചിമ്മെ കേറ്റി നിർത്ത അന്നത്തെ കാലത്ത് ആ സമയം അതൊക്കെ ആയിരുന്നു ഇത്
ആഹ് അതുകൊണ്ട് നമ്മക്ക് മനസ്സിന് ഒറപ്പുണ്ട് ഇപ്പത്തെ മക്കൾക്ക് അത്
ആഹ് ഇ ഇപ്പത്തെ ഇപ്പത്തെ ടീച്ചർമാരും കുട്ടികളും ഒരേ വയ ഒരേ ഇതാണ് ഇപ്പം
ആഹ്
എന്താണോ കുട്ട്യാള് പറയുന്നത് അതാണ് ടീച്ചർമാരും മാഷമ്മാരൊക്കെ ഏഹ് ഇതാക്കണത് അന്നത്തെ പോലത്തെതില്ല അന്ന് നമ്മുക്കൊക്കെ ടീ ടീച്ചർമാരെ പേടി ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പം കുട്ടികൾക്ക് ടീച്ചർമാര ഒരു പേടിയൂല്ല
ഇല്ല ഇപ്പൊ ഓൽക്ക് ഭയങ്കര ഇതാ ടീച്ചറ് ആ ടീച്ചർ ആ ടീച്ചറെ വരീം പറഞ്ഞാണ്ട് തോളില് കജ്ജിട്ടാ പോവല്
ടീച്ചറെ ഒരു ഒരു ഒരു ചെങ്ങാഴ്ചിന്റെ പോലെയാണ് ചെങ്ങാഴ്ച്ചി ചെങ്ങായിമാരെ പോലെയ് ണോല് ഏഹ് ഇപ്പം കരുത്ണത് കുട്ട്യാള് നമ്മക്കൊക്കെ പറഞ്ഞാല് ശരിക്കും മൊഖ ആഹ് ആഹ് ശെരിക്കും മുഖത്ത് നോക്കാൻ തന്നെ പേടിയായിരുന്നു നമുക്ക് ഒക്കെ ടീച്ചർമാരോട് മുഖത്തൊക്കെ നോക്കുമ്പോ തന്നെ ആഹ് ആഹ് കൈ
ബേരി ആ ബെരി ടീച്ചറേ ഞങ്ങളെ ക്ലാസ്സിക്ക് ബെരി ടീച്ചറേ പറഞ്ഞാ
ആഹാ അങ്ങനെ തന്നെയാണ്
ഇല്ലേ
ആഹ് പണ്ടത്തെ പോലെന്നല്ല പ കൊറയേ വ്യത്യാസംണ്ട് ഉം അത് ഇപ്പൊ പണ്ടത്തെ പോലൊന്നല്ല എത്രയോ വ്യത്യാസംണ്ട് ഇപ്പൊന്നറിയ പണ്ട് അങ്ങനെ ഒന്നുംല്ലല്ലോ എനിക്കൊക്കെ എത്രമാതിരി അടി കിട്ടീന്ന് അറിയോ അന്ന് എണ്ണ ഇല്ലേ സ്കൂന്ന് ആ ഓരോ തിനുംപൊറ ത്താക്കീനു ഉതാക്കിനും നേരം വൈകി വന്നതിനും ക്ലാസ്ൽന്ന് ക്ലാസ് അല്ലേ നേരം വൈകി വന്നതിനൊക്കെ കിട്ടീണ്
ആഹ് ആഹ്
അങ്ങനെ ആണ്
അത് ഞാനൊക്കെ ഉച്ചക്ക് ഉച്ചക്കൊക്കെ ചോറ്ന്നാ വീട്ട്ക്ക് വരോയ് ഇപ്പൊ മക്കളോട് പറയും ഇമ്മ ഇപ്പ മോള് പോണ സ് കൂളും എടുത്ത് തന്നാ അപ്പ ഞാൻ ഓളോട് പറയും ഇങ്ങട്ട് പോന്നൂടെ അനക്ക് പറയും ഇൻക്കാവൂല നടക്കാന് പറയും ഇന്നിട്ട് ഓള് ചോറ് കൊണ്ട്
കൊണ്ടുപോവലാണ് ഞങ്ങൾക്ക് കൊറെ അരമണിക്കൂറോളം നടക്കാനുണ്ടല്ല ആ ഒരു മ ആകെ ഒരു മണിക്കൂർ മുക്കാ മണിക്കൂറെ ഇണ്ടാവുള്ളു ആ ഒരു അരമണി കുറുപടന്ന് അങ്ങനെ അങ്ങട്ട് പോവാനുള്ള ടൈം ഇണ്ടാവൂല്ലാ അപ്പൊ പിന്നെ ചോറു ആയിറ്റ് പോ ര രസാണ് എല്ലാരും കൂടി അവിടെ ഇരുന്ന് ചോറ് തിന്നുന്നതും ഉം ഞമ്മള് കൊണ്ടന്നത് ഒക്കെ കൊറച്ച് എല്ലാര്ക്കും കൊടുത്ത് ആഹ് ആഹ് ഞാ ഇതും നല്ല രസാണ് കാരണം എല്ലാരും ചോറ്റും പാത്രത്തില് ക് ഉം പലയിനം കറികളാണല്ലോ കൊണ്ടെര് എല്ലാരേന്നും കൊറചീച്ചേ കൊറചീച്ചേ അങ്ങനെ കൊടുത്ത് തിന്ന് ഇതാകുമ്പോ നല്ല രസായിരുന്നു അതൊക്കെ ആക്കെപ്പം ഇപ്പം അലോയിക്കുമ്പോ അതൊക്കെ ഒരു ഇതാണെ
ഒര് ഏഹ് ഓർമ്മകള്ല്ലേ
മകളാണ് അമ്മക്ക് ഇഞ്ഞിയൊന്ന് തിരിച്ച് കിട്ടൂലല്ലോന്നുള്ളൊരു ഓർമ്മ
ആഹ്
ഉം
മക്കളും ഇപ്പം അങ്ങനെന്നെയാ ഓലിക്കയിനിപ്പെ ഇപ്പത്തെ മക് മക്കക്ക് ആഹ് പൊറത്ത് എറങ്ങണെങ്കി ഓല്ക്ക് വണ്ടി വേണം
ആഹ് അതാണ് ഓൽക്ക് അങ്ങനെ ഓലെ പറഞ്ഞിട്ട് കാര്യെല്ലാ ഇപ്പം എല്ലാരും അങ്ങനെയാണ് ശീലിച്ചത്
ആഹ് മോനോട് പറിയും നടന്ന് പൊയിക്കോടാ പറിയും ഇന്നോട് പറിയും ഏയ് നടക്ക്ണ് ഇന്നേ വണ്ടീമ്മലടാക്കി
ഇപ്പം നടന്നു പോകാൻ ആര്ക്കും ക്കും കഴിയുന്നില്ല ക അതന്നെ ഓൽക്ക് ഒന്നും നടക്കുമ്പോത്തിന് ഓലെ കാല് കടയും അല്ലെങ്കി ഇതാക്കും അങ്ങനെയാണ് ഉം ഉം മടിയാണ് ആഹ് മടിയാണ് ഇപ്പൊ അ ആഹ് ആഹ് ആഹ് ഇവിടേം തോണ്ടി ആഹ് നടക്കുവായിരുന്നു ആഹ് പുളി ആവൂ എത്ര പുളി മാങ്ങാ, പുളി, എരിഞ്ഞാപ്പുളി ഉം ഞാനെക് ക്കേ ഉം മദ്രസൊക്കെ വിട്ട് വെരുമ്പളേ മു മുട്ടപ്പഴൊക്കെ നമ്മളൊക്കെ ഓടാ ചെയ്യാ കാരണം അയിന്റെ ഉം ഉം തായെ വീണൂണോ നോക്കാനും വേണ്ടീട്ട് അങ്ങനെയേനി അങ്ങനെയേനി ഇപ്പത് ഇപ്പത്തെ കുട്ട്യേൾക്ക് അതൊന്നും ഇല്ലല്ലോ ഇപ്പൊ നേരെ ബൈ ഏഹ് വണ്ടിമ്മെല് പോവാ വെരാ അങ്ങൻത്തെന്നെയല്ലേ എവിടേം ആ വണ്ടി നിർത്തൂലല്ലോ വീട്ടിലല്ലാണ്ട്
ഇപ്പത്തെ ഓല് വേം വെരാ വന്നിട്ട് ഓൽക്കെന്താ പണി ഫോണ് തെരയ എവിടെ ഫോണ് എവിടെ
ആഹ് അതെന്നെയാണ് ഇപ്പൊ എല്ലാരും ഇപ്പ അതിന്റെ ഒരു ഇതാണ് ആഹ് അതുകൊണ്ട് അവര്ക്കിപ്പം ഇപ്പം പണ്ടുള്ള കളികളൊന്നും അറിയൂല്ലാ പണ്ട് എന്തെക്കെയെ കളികൾ ഇണ്ടായിരുന്നു
ആഹ് ഞങ്ങളിപ്പം ഇവടേ കുടുംബശ്രീന്റെ ഇതില് ഇപ് ഇത് ഇണ്ടാക്കീന് കുട് കുട്ടികൾക്ക് പഴയകാല കളികള് പറഞ്ഞാണ്ട് കൊറെ കുട്ടികളെ കൊണ്ടന്ന്ക്കാണ്ട് ഞങ്ങളിപ്പോ ഈ വെക്കേഷനില് കളിപ്പി
ആഹ് ആഹ് അത് അതൊക്കെ നമ്മളിങ്ങനെ കളി ചെയ്യുമ്പോ പുതിയ കുട്ടികൾക്ക് അത് പണ്ട് കളിച്ച കളികളാണ്ന്നെങ്കിലുന്നൊരു ഓർമ്മ ഇണ്ടാവും
ആഹ് അങ്ങനെ കളിപ്പിച്ചീനി അന്ന് അപ്പ കൊറേ കൊ ഓല്ക്ക് അറിയാത്ത കളികളൊക്കെ ഞങ്ങള് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത്ക്കാണ്ട് ഓല് ഓല് ഇങ്ങനെ അന്തം വിട്ടിരിക്കാ ആഹ് ഇതൊക്കെ എന്ത് കളിയാണ് ഇതൊക്കെ എന്ത്
ഉപ്പ് കളി മുച്ചിങ്ങ പെറ്ക്കല് എന്താണ് അതേപോലെ തന്നെ ഉപ് ഉപ്പ് പിന്നെ കബഡി കമ്പ് എന്തെക്കെയെ കളികള്ണ്ടായിരുന്നു അറിയോ അന്നൊക്കെ കുട് ആഹ് കുട്ടിയും കോലൂല്ലേ ആഹ് അങ്ങൻത്തെ കൊറെ കളികൾ ഇണ്ടായിരുന്നല്ലോ ഒളിച്ചു കളി തൊട് തൊട്ട് കളി നാ പിന്നെ അതേപോലെ തന്നെ വട്ടത്തിൽ ഇരുന്നിട്ടുള്ള കളികൾ ഇണ്ടായിരുന്നു അങ്ങനെയല്ല കൊറെ കളികൾ ഉണ്ടായിരുന്നല്ലോ
ആഹ് ആഹ് ഓൽകായിന് അറിയില്ല ഞങ്ങളന്ന് വിളിച്ചിട്ടേ ഒല്ക്ക് പിന്നെ എല്ലാരും വിളിച്ചു കൊണ്ടോയ്ക്കേനി ഞങ്ങള്
ആഹ് അതെ അതെ ഉം അങ്ങനെ തന്നെ ഇപ്പ ഇന്നത്തെ മക്കൾക്കൊന്നും അങ്ങനത്തെ കളികളും അറിയൂല ഒന്നും അറയിൂല അന്നത്തെ കാലത്തുണ്ടാവണ ഓരോന്നായി ഇപ്പോ ഇങ്ങനത്തന്നെ ഫോണിലും ഓരോതിലും കണ കണ്ടിട്ടുള്ള ഒരി ഇതേ ഉണ്ടാവുള്ളൂ അവർക്ക് അതൊന്നും കളിച്ചിട്ടുള്ള ഒരു ശീലം ഉണ്ടാവൂലല്ലോ
ഏഹ് ഓൽക്ക് കണ്ട്ള്ള പരിചയേ ഒള്ളൂ ഓലോട്
കളെ ആഹ്
ആഹ്
അവരെ പറഞ്ഞിട്ടും കാര്യില്ല ഇപ്പത്തെ കാലഘട്ടം ഇങ്ങനേണ് പോവുന്നത്
ആഹ് അങ്ങനെന്തെങ്കിലും കുട്ടിയക്ക് ഒഴിവ് സമയങ്ങള് അങ്ങനെ വെക്കേഷൻലൊ
കൊ കൊടുത്താല് ആഹ് അതാണ് എന്നാ പിന്നെ കുട്ടിയള് ആഹ് ഓഹ് ക്കെയോക്കെ